ആഹ്
അതെന്തെ ക്കെയാ
ആ സുഖം തന്നെ ഫുഡ് കഴിക്കായിരുന്നു
ആഹ് കഴിച്ച് കഴിഞ്ഞോ
ഏഹ് ഇല്ല കഴിച്ചോണ്ട്ക്ക്ന്നു ഞാൻ അന്നേരം ആപ്പ് ഡൗൺലോ അല്ലാ ഏപ്പ് ഓപ്പൺ ആക്കി പിന്നെ ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് നിക്കാരുന്നേ
ഉം
ഫോണില് പിന്നെ വേറെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു
ഉം ഉം
പ്ലസ് ടു ഗ്രൂപ്പൊക്കെ
ഉം ഉം
അതില് ട്ര് ഞങ്ങള് ട്രിപ്പ് പോവാനൊക്ക പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു
ആഹ്
ഇന്ന് പൂർവ വിദ്യാർത്ഥി സംഘം വന്നിട്ട്
ഉം ഉം
അപ്പൊ അതിന്റൊക്കെ ചർച്ചെയ്ലായിരുന്നു
ആഹ് പോണുണ്ടോ
ഉം പൂവാൻ പിന്നെ ഇവിടെ ചെറിയ കുഞ്ഞുള്ള ചെറിയ മോളുള്ളോണ്ട് ഉം പോവാനും ആഗ്രഹമുണ്ട് ഏഹ്
ബുദ്ധിമുട്ടുണ്ടോ അപ്പം
അതെ മഴയും കൂടിയല്ലേ
ഉം കുട്ടിക്കെത്ര ആയത്
നാ നാല് വയസ്സ്
ഉം അംഗനവാടിപ്പോ വിടണുണ്ടോ
ഇംഗ്ലീഷ് ഉം ഉം പിന്നെ എൽ കെ ജിയില്
ആ ഇന്ന് ക്ലാസ്സില്ലെന്ന് പോയോ
പോയിട്ടുണ്ട്
ഉം ഉം
നിങ്ങളെ കുട്ടി പോയില്ലേ
ആ പോയി അംഗനവാടി പോയിരുന്നോ ആദ്യം
ആ പോയാരുന്നു അത് ഫുള്ള് പോയിക്കില്ല ഉം നിർത്തി ഉം കര ച്ചിലായിരുന്നു
ആ ഇപ്പങ്ങനെ സ്കൂളിൽ പോവാൻ താല്പര്യം ഉണ്ടോ
എങ്ങനാ
സ്കൂളില അവ കുട്ടിക്ക് പോവാാൻ താല്പര്യണ്ടോ
ആ ണ്ട്
അത പിള്ളോരെയൊക്കെ കാര്യം അങ്ങനന്നെ അംഗൻവാടി പോവാാൻ ഭയങ്കര വാശിടിച്ചു കരയാം അതാ സ്റ്റാർട്ടിങ് നമ്മളായിട്ടുള്ളൊരു അറ്റാച്ച് ഇല്ലാതാവല്ലെ
മ് അതേ
അതോണ്ടാണ് ആ കരച്ചില് പിന്നെ അതവർക്ക് ശീലാവും പിന്നെ അത് സ്കൂളിൽ എവിടെ വിടാ വിട്ടാലും അവർക്ക് പ്രശ്നാവില്ല
ആ
അവര് അവിടെ ഒക്കൽ ഇങ്ങോട്ട് തിരിച്ചു പോരും
അങ്ങനോടി ആ അങ്ങനോടി പോ ഒന്നു പോയ ദിവസടുത്തോളം ഞാനും കൂടെ ഇരിക്കില്ലായിരുന്നേ
മ്മ്
അങ്ങ അല്ലെങ്കി കരഞ്ഞ നല്ല വിളിക്കും ഉച്ചകരെ
ഉം ഇവിടെല്ലാം ചെറിയ മോനും അങ്ങനൊയിരുന്നു ഇപ്പൊ അതിനുംണ്ട് ണ്ട് സ്കൂളിൽ കൊണ്ടയാക്കി പോകുമ്പോൾ അവർും എപ്പംമല്ല ഭയങ്കര ഇഷ്ടമാണ് പോവാനും വരാനും പഠിക്കാനും ഒക്കേ ന്ക് ഭയങ്കര ഇഷ്ടാണ്
ആഹ്
അതാ കൊറോണ ടൈമിന്റെ സമയത്തായതോണ്ട് രണ്ട് മാസം പോയി അത് കഴിഞ്ഞ മുമ്പ് കൊറോണ വന്ന
ആഹ ഇപ്പൊ ഷിഗല ഇറങ്ങിയല്ലോ ഞങ്ങളെ ഈ പരിസരത്തൊക്കെ ഉണ്ട്
ആഹ് ഇവിടെ ഡെങ്കിപ്പനിയാണ് പി ഞങ്ങ വീട്ട ത്താർക്കില്ല വീടിന്റെ പരിസരമല്ലാ പക്ഷെ കൊർച്ചൊന്ന് അങ് റോട്ട്ക്ക് ങ്ങട്ട് ഏറ്ങ്ങുമ്പോ അവടെ രണ്ട് മൂന്നാല് വീട് ട്ടതഴിഞ്ഞിട്ട്
അ ആഹ്
നല്ല ഡെങ്കിപനി രണ്ട്മൂന്നാൾക്കാർക്ക് ഇണ്ടാര്ന്നു അവരൊക്കെ ഹോസ്പിറ്റലിൽ സൗണ്ട് കൊറേയും കൂടെ എന്ത്വാണ്
ആഹ്
ഉം
ഇപ്പൊ സ്ത്രീകൾക്കെങ്ങോട്ടും യാത്ര ഫ്രീ യായ് ചെയ്യാലോ
ആഹ് അതേ
വോളിന്നു
ആഹ് പോവാ പോവാ ഉം
ഇങ്ങോട്ടേങ്കിലും പോന്ന്ണ്ടൊ
ഇല്ല ഞാൻ അങ്ങനെ തനിച്ച് എവിടേം പോവൂല ഇനി ഞാനും പിള്ളേരാണേലും തനിച്ച് പോവൂല ഒന്നങ്കി ഹസ്ബൻഡ് നാട്ടിൽ വെര് ണം അല്ലെങ്കിൽ ഇന്റെ ഫാമിലി മെമ്പർമാരാരേലും വാണം
ആഹ് ഉം എത്ര മക്കളാ
രണ്ടാളന്നേ ഒള്ളൂ
അഹ് ആഹ്
ഒന്നെങ്കി ഉം ഇന്റെ ഇമ്മേ വാപ്പെ ആരേലൊക്കെണ്ടൊ കൂടെടെങ്കിലെ പോവൊള്ളു ബ്രദറൊക്കെ തനിച്ച് എവിടെം പോവലത് തനിച്ച് പോകും അവനാന്റെ കാര്യങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ കേസ് അതേ മായ് രി നമക്ക് സാനങ്ങള് വീട്ട്ക്ക് വാങ്ങാന് അങ്ങനെയൊക്കെ പോയി ന്നല്ലാതെ ഈ ടൂറ് മായി ബന്ധപ്പെട്ട് അങ്ങൻത്തെ കാര്യങ്ങള് ലോങ്ങ് ട്രിപ്പ് അങ്ങനെ ഒന്നും പോവൂല ബസ്സിലൊന്ന് പോണംന്ന്ണ്ടായിരുന്നു എന്താണ് അയ് അയെന്റെ ഒരു ഇത് അറിയാൻ വേണ്ടീട്ട്
അഹ് അഹ്
കാരണം ഞാം ഇതിന്റെ മുമ്പ് ഫ കേറിയിട്ട്ണ്ട് മലബാർ കെഎസ്ആർടിസിയിലൊക്കെ പോയിട്ട്ണ്ട് പക്ഷെ ആ ഒരു അത് പൈസ കൊടുത്ത്ട്ടല്ലേ നമ്മള് പോണേ ഇതൊക്കെ പൈസ കൊടുക ക്കാതെ ആവുംമ്പ എന്താണ് അവസ്ഥന്നൊന്നറിയാനൊരാകാംശ ഇണ്ടായിന്നു
അതില് ടിക്കറ്റ് എടുക്കും ഉം നമക്ക് പോവാൻള്ള സ്ഥലത്തിന് പേരടിക്കും പൈസ സ അടിക്കും പക്ഷെങ്കി നമുക്ക് അതിന്റെ തൊട്ട് താഴെ സീറോന്ന് അടിക്കാ
ആഹ് ആഹ്
ഉണ്ട്
അതേലെ ആഹ്
ടി സി വാങ്ങാൻ പോപ്പോ
ഉം
രണ്ടാമത്തെ മോളെ ചേർക്കാൻ
ഉം
കറി എന്ത് കിട്ടി കറി എന്ത് വെച്ച്
ഹലോ
ഹലോ
ആഹ് വ പറയണ
ല്ലാ വെജിറ്റബിളാണോ വീട്ടിൽ വെച്ചേ അതോ
ഇല്ല ഇന്ന് നോൺ വെജ്ജാണ് ഫുഡ് നെയ്ച്ചോറും ചിക്കനും ഇക്കും കുറമയാണ്
ആ ആ ഇന്ന് സ്പെഷ്യൽ ആണോ
ഉം അത് എടക്ക് കോട്ട കുട്ടികൾ ഉണ്ടായതു കൊണ്ട്
ആ ആ പോയില്ലേ സ്കൂള്
ഉം സ്കൂളില് പോയി കുട്ടികള് ഇനി വരുമ്പോളേ കഴിക്കുള്ളു രാവിലെ പോകുമ്പോ ഫുഡ് ആയിട്ടുണ്ടാവൂല രാവിലെ ചപ്പാത്തിയും ഇഷ്‌ടു കറി കിഴങ്ങ് കറിയില്ലേ
ആ ആ
അതെന്ന്
കാലത്ത് സ്കൂൾ പോകുമ്പോഴത്തേക്ക് ആവോ സമയത്തിന്
ആ അതാവും ഞങ്ങള് അഞ്ചര ആ അഞ്ചു മണി അഞ്ചരൊക്കെ ആവുമ്പോ എണിക്കും
ഉം റിസ്ക് അല്ലേ ചപ്പാത്തി
ഉം റിസ്ക് കൊഴപ്പൊന്നുമില്ല പ്രസ്സുണ്ടല്ലോ ചപ്പാത്തി പ്രസാ അതില് പ്രസ് ചെയ്താ പിന്നെ ജസ്റ്റ് ഒന്ന് നീക്കാനല്ലേ ഉള്ളു
അ ആ സ്ഥിരം ഉണ്ടാ
ചില ദിവസം ഭൂരി ഇടും ഭൂരി ആവുമ്പോൾ പിന്നെ ഫാസ്റ്റ് ആണ് ഉം ഭൂരി ഫാസ്റ്റാണ് പ്രസില് പ്രസ് ചെയ്യ എണ്ണയില് പൊരിച്ചെടുക്ക
അത
അങ്ങനെ പിന്നെന്തൊക്കെ നാട്ടില് കൊറെ ആയി പോയിട്ട് അവരിങ്ങോട്ട് വരുന്ന കാരണം അങ്ങനെ വല്ലാതെ പോകില്ല
ആ
ഇനി പോണം ഈ വരുന്ന വ്യാഴം വെള്ളിയൊക്കെ ലീവ് ഉണ്ടല്ലോ മൂഖടഒമ്പത് പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയിന് വാ- കാണണം എന്ന്ഉണ്ടായിരുന്നു പോയിപ്പോരണം കരുതുണുണ്ട് ഉറപ്പൊന്നുമില്ല
ആ ആ
അ ഓ പിന്നെ ഇപ്പ ഫുഡ് കഴിച്ച് കഴിഞ്ഞാ കിടക്കുവോ
ഇല്ലില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് ശരീരം തടിക്കൂലേ കിടന്നാല് ഇങ്ങനെ ഇ
ആഹ് ഓ ഓൾറെഡി തടിള്ള ആളാണോ
അറുപത്തി നാല്ണ്ട് വെയ്റ്റ്
ഹാഹാ അപ്പൊ പിന്നെ പറ്റൂല ഹ് ഹ് ഹ് ഞാന് സ്കെൽറ്റാ ഞാൻ യെന്ത് തല കുത്തി പറഞ്ഞാലും ഊഹും ഒരു പരിധിന്റെ അപ്പുറം പോവൂല
ഉ അത് പണിക്കൊള്ളാലോ
ഇഹ് ഇഹും ഫാസ്റ്റ് കഴിച്ചാലും കൊഴപ്പല്ല ഹെ ഹെവി ആയി കഴിച്ചാലും കുഴപ്പ പ്പല്ല ഏ
ഉം അത് നല്ല കൊ നല്ലതാന്നല്ലോ
ഉം
അങ്ങൻത്തെ ബോഡിയാണ് നമുക്ക് വേണ്ടത്
ഉം പാകത്തിനുള്ള വെയ്റ്റും കാര്യൊക്കെ ണ്ടാവുള്ളൂ ഒരു നാല് ഇപ്പൊ നാപ്പത്ത്നാല് അ അത്രേ ഉണ്ടാവുള്ളൂ ആള്. ഇഹ്
ആണ അയ്ശരി
അയിന്റപ്പറം ഇത് വരെ പോയ്ട്ടില്ല പ്രഗ്നൻ്റ് രണ്ട് പ്രാവിശ്യം കുട്ട്യാള് രണ്ടും രണ്ടുട്ട്വാളും
ഏഹ്
അങ്ങൻത്തെ ഒരു ശരീരപ്രകൃതിയാണ് ഇഹ് അവ പിന്നെ എന്ത് വേണേലും ഫുഡ് എത്ര വാണേലും കഴിക്കാ പക്ഷെ അമ്മക്ക് അങ്ങനെ ഞാന് അങ്ങനെ ഫുഡിനൊരു അഡിക്റ്റൊന്ന ല്ലട്ടോ അങ്ങനെ ഇള്ള ആൾക്കാർക്ക് ഫുഡൊരു എന്താ പറയാ വീക്ക്നെസ് ആയി തോന്നൂല
ഇങ്ങനെയാമ്പോ നമുക്ക് വെശപ്പിനനുസരിച്ച് ഇഷ്ടം പോലെ തിന്നാലോ
അത് ഇങ്ങനെ എന്താ പറയാ ഫുഡ് കഴിക്കെണ്ടേ ന്നുള്ളൊരു അതൊരു ഭാരായി തോ ഉം
നിങൊക്കെ ഭക്ഷണം ഈ ഇപ്പൊ എന്താ പറയാ എ ഏഹ് കൊർക്കുവ
എന്ത് ചെയ്തിട്ടും കാര്യല്ല തടിക്കൂല.
സ അല്ല പ്രസവം കഴിഞ്ഞാ സാധാരണ ലേഹൊക്കെ കഴിക്കുമ്പോ തടിക്കണ്ടാണല്ലോ.
ആ തടി വെക്കാറുണ്ട് വേഗൊം
ഹിൻക്ക് അങ്ങനെ തന്ന് തന്ന് എൻക്ക് അങ്ങനെ തന്നതെ ഇതുവരേറ്റ ആ തടി പോയേ ഇല്ല എഹ്
ആഹ് ഇന്റത് എന്ത് ചെയ്തിട്ടും കാര്യല്ല
ആഹ്
ന്റെ മ്മാന്റെ ശരീര പ്രകൃതിയാണ് ൻറത്. കാരണം മ്മ ഓൾറെഡി സ്കെൽറ്റ് ആണ്. ഉമ്മ ഇതേപോലെ രണ്ട് പ്രഗ്നന്റ് കഴിഞ്ഞതാ. ഞാന് ഇന്റെ ഒരു ബ്രദറും അപ്പൊ മ്മീ തന്നെ സ്കെൽ റ്റാണ്. ഫുഡിനോടൊന്നും വലിയ ഭ്രമില്ല അപ്പൊ പിന്നെ ആള് സ്ക്കെൽറ്റ് ആയിട്ടാണ്
ആഹ് ആഹ്
ഇന്നാ പറ്റ് താടില്ലാതെ അങ്ങനെയല്ല ജസ്റ്റ് കോപ്പല്ല അത്ര
ആഹ് ആഹ് എല്ലാതും സ്ലിംബോ- ടിയല്ലേ ഉം ആഗ്രഹിക്കുന്നെ
ആഹ് ആഹ്
എനിക്കാണെങ്കി ഡോക്ടറ് പറഞ്ഞിട്ടുണ്ടേ എനിക്കൊരു ഓപ്പറേഷൻ ഇണ്ടേ അപ്പൊ ഡോക്ടറ് പറ - ഇനി ബോഡി സ്ലിം ആവണം പിന്നെ ഓ- ഓപ്പറേഷൻ ചെയ്യണേ തന്നെ ശരീ- രം ഒന്ന് അയ്ണം പറഞ്ഞ് പക്ഷെയെങ്കി എന്ത്‌ പറഞ്ഞിട്ടും നിങ്ങള് പറയുന്നപോലെ- ഹ് ശരീ യെ വരിയുന്നില്ല ഫുഡ് കഴി കാന പാറ്റ്
രാവിലെ ഒരുപാട് ദൂരം നടന്നാ മതി ഉം ചില ശരിരം അങ്ങനെയാ അങ്ങനെ പോകുല
പട്ടിണി ഇരുന്നിട്ടും കാര്യമില്ല
ഉ
ഫുഡ് കുറച്ച് ഒറ്റും കാര്യില്ല തടി പോന്നി പോവൂല
ആഹ അതെ ഉം
ഇതുപോൽ തന്നെ ഇരിക്കും ലെ ഇങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ഉം തടിക്കാതെ ഹലോ അല്ല ഫുഡ് കഴിച്ചിട്ട് തടി ടിക്കാത്ത ശരീരം പോലെ ആഹ ഫുഡ് കഴിച്ചിട്ട് ശരീരം തടിക്കാൻ ത്ത പോലെ ഫുഡ് കഴിക്കാണ്ടിരുത്തി ഫീലിയുന്നില്ല
അതെ ആ ഒരു ശരീര പ്രകൃതിയ കഴിച്ച കൂടുല്ലാ കഴിച്ചില്ലെ തടി ഇയ്യ് പറയൂല അങ്ങനെ ചെയതള ഇന്ന എന്തേലും ടെൻഷനോ കാര്യം വന്നാല് മുഖെല്ലാം വാർന്നു പോവേ ആഹ പിന്നെ മുഖൊന്നുണ്ടാവൂല്ല കവളൊന്നും ഉണ്ടാവൂല്ലാ അപ്പൊ ഭയങ്കര തടിസ്ലിം മ്മായി തോന്നും